കേക്കാം കേക്കാം പറഞ്ഞോളൂ
ആഹ പിന്നെ എന്തുണ്ട് വയറുവേനൊക്കെ മാറിയോ
വയറുവേദന പ്പൊ ഭയങ്കര വേദനയുണ്ട് എനിക്കറിയാവെയ എന്തുവാന്ന് വയർന്ന് ഭയങ്കര ബുദ്ധിമുട്ട് ഒരു ഗ് ഒരു സൈഡായിയിരുന്നു നേരത്തെ വരെ മറ്റേഎല്ലാ ഗുളിക കഴിച്ചപ്പോഴത്തേക്ക് ഇപ്പ അങ്ങ് ഇത് മൊത്തത്തിലങ് ആയിട്ടുണ്ട്
പക്ഷെ എനിക്ക് ഏ ആഹാരത്തിന്റെയ്ട്ടൊന്നും നിക്ക് തോന്നുന്നില്ല
അത് ഇന്നലെ നീ ഒരുപാട് ച മറ്റേ ചക്കയുടെ ഐറ്റംസ് ഒരുപട് തിന്നില്ലേ
ഒരുപാട് തിന്നിട്ടൊന്നൂല്യ രാത്രി ചക്കവിയിൽ തിന്ന് രാത്രി മാത്രേ തിന്നുള്ളൂ രാവിലെമ് ഉച്ചയ്ക്കൊന്നും കഴിച്ചില്ലല്ലോ ഉച്ചക്ക് കഴിച്ചില്ല രാത്രിയില് ചക്കയവിയൽ കഴ്‌ച്ച്
അത്കൊണ്ടായിരിക്കും
സഹിക്കാം പക്ഷെ ഒരു സൈഡില ആ വേദന നമുക്ക് ഇളക്കത്തിന്റെ ബുദ്ധിമുട്ടുള്ള അങ്ങനെയുള്ള അസ്വസ്ഥതകള ഒന്നും ഇല്ലാതാനും
പിന്നെ ഞാൻ മാങ്ങ വാങ്ങിച്ചായിരുന്നു എന്ന വച്ചാ ഇവിടെ ഒരു മാങ്ങ ഉണ്ടല്ലോ നാടൻ മാങ്ങ
ആഹ ആഹ
അത് വാങ്ങിച്ചായിരുന്നു പക്ഷെ അത് എവിടെ എല്ലാരും കഴിച്ചു കൂടുതല് ഞാനാ കഴിച്ചെങ്കിലും എല്ലാരും കിയിച്ചിട്ടുണ്ട് വേറെർക്കും ബുദ്ധിമുട്ടൊന്നുമില്ല
അല്ല മാങ്ങ തോന്ന തിന്നാ വയറുവേനടുക്കും
വയറിളക്കോ അങ്ങനെൊന്നും ഇല്ലാതാനും തോനെയൊന്നും തിന്നില്ല രണ്ടെണ്ണ കഴിച്ചോള്ളൂ കഴിച്ചൊള്ളു
രണ്ടെണ്ണം തിന്നാ ങ്ങനെ വരത്തില്ല അ നമ്മള് തോനയും തിന്നാതെ തിന്നാൻ നേരവേനമ്മളതി കുറച്ച് മുളകുപ്പൊടി ഉപ്പും ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ പെരട്ടിയിട്ട് തിന്നണം
ഇത് തോനെയൊന്നും തിന്നില്ലടി രണ്ടണ്ണെ ലെ ഒള്ളു രണ്ടെണ്ണൊന്ന് പറയുമ്പോ അതിനും വേണ്ടിയൊന്നും ഇല്ലല്ലോ
രണ്ടെണ്ണം തിന്നാലന്നും അങ്ങനെ വയറുവേദന എടുക്കത്തില്ലല്ലോ
പക്ഷെ അത് രണ്ടു ന്ന്ദിവസം രണ്ടു ന്ന് ദിവസം മുന്നയാ അതിന്റെ അല്ല പിന്നെ എനിക്കറിയാമേല എന്തുവാ നേരത്തെ ഒരു സൈഡിലല്ലായിരുന്നോ ഇപ്പം പൊക്കളിന്ന് ചുറ്റും ആവുന്നുണ്ട് വേദന
ആ അപ്പൊ അത് ഗ്യാസിന്റെ ആയിരിക്കും സ്റ്റോണിഅല്ല സ്റ്റോണ് അപ്പൻ്റീസ് ആണെങ്കിൽ അങ്ങനെ സ്പ്രെഡ് ചെയ്യത്തില്ല വേദന ഒറ്റ സൈഡ് ആയിരിക്കും
എനിക്ക് രാവിലെ മറ്റു ഗുളിക കഴിക്കുന്നടം വരെ ഒരു സൈഡ് അത്ര ഉള്ളായിരുന്നു
അപ്പൻ്റീസ് ആണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇടത്തെ സൈഡാണെന്ന് തോന്നുന്നു
ആ ഇത് പക്ഷെ ഇതൊന്ന് മാറിയപ്പം പക്ഷെ ഏമ്പൊക്കം വിടുമ്പോഴത്തേക്കേ പുക്കിളിന്റെ അവിടെ നല്ല വേദന നമ്മളൊന്ന് ഒന്ന് ഞെട്ടുന്ന പോലാ ആവത്തില്ലേ ഏമ്പൊക്കം വിടുമ്പം
ആ നീയെ കടുപ്പത്തിലൊരു കട്ടഞ്ചായ ഇട്ടി ട്ട് അതിനകത്ത് കുറച്ച് നാരങ്ങ നീര് ഒഴിച്ച് കുടിച്ചോ
ഞാൻ വന്നന്നൊക്കെക്കെ ചു നല്ല ചൂടോടൊരു ചായ കുടിച്ചാരുന്നു ഞാൻ അല്ലാ ഒന്ന് കുളിച്ചിട്ട് അതൂടെ ചെയ്യാം ആ കട്ടൻ ചായ
കട്ടൻ ചായ കടുപ്പത്തിലിടണം നല്ല കടപ്പത്തി നാരങ്ങ നീരൊഴിക്കണം
ആഹാ അത് ആ അത് ഞാൻ കുടിച്ചു നോക്കാം
ആ നല്ലതാ പിന്നേ ആഹാരം കഴിച്ചിട്ടേ മ മ ജീരകത്തിന്റെ പെരിഞ്ചീരകം ഒണ്ടല്ലോ പെരിഞ്ചീരകം ഒന്ന് കഴിച്ചോക്ക് പെരിഞ്ചിരം ചുമ്മാ ചവച്ചാലും മതി പെരിഞ്ചീരക ത്തിന്റെ വെള്ളം കുടിച്ചാലും മതി ബ്ലോട്ടിംഗ് വയറ് ഇങ്ങനെ വീർത്തി രിക്കുന്നതൊക്കെ മാറാൻ നല്ലതാ
ആഹാ അതേതെങ്കിലും എല്ലേ ഒന്ന് ചെയ്തു നോക്കാം ഇന്ന് പഠിക്കാനും പഠിപ്പിക്കാനും ഒക്കെ ഇരുന്നപ്പോഴും ഇത് തന്നെയായിരുന്നു ബുദ്ധിമുട്ട് എനിക്ക് ചിരിക്കാൻ പോലും പറ്റുന്നില്ല ചിരിക്കുമ്പോഴത്തേക്ക് വയറിന് വേദന ആ എനിക്ക് നേരത്തെ ഒരു രണ്ടുമൂന്ന് കൊ മുന്നേ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്ന് നമ്മുടെ നട്ടലിന് രണ്ടു സൈഡു ആയിട്ടേ വേദന പോലെ അ അത് ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴത്തേക്ക് അത് സ്കാൻ ചെയ്യാൻ പറഞ്ഞു
ആ
അങ്ങനെ ചെയ്തപ്പോഴത്തേക്ക് കിഡ്നിയില് ചെറുതായിട്ട് ഏഹ് കുരു കുരുവല്ല സ്റ്റോൺ പോലെ
സ്റ്റോണ് ആ നട്ടലിന്റെ അവിടല്ലേ അത് ഇത് കിഡ്നി സ്റ്റോണ്
കിഡ്നി സ്റ്റോൺ പോലെ അന്നേരം അതിന് എന്തുവാ അലോപ്പതി കഴിക്കണ്ട ആയുർവേദം കഴിക്കാന്ന് പറഞ്ഞു ഐക്കരേന്ന് ഒരു സെറ്റ് മരുന്ന് തന്നായിരുന്ന് അത് തീർന്നില്ല അതിന് മുന്നേ വേ വേദനയും മാറി വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്ന് ആ കുത്തി കുത്തികുത്തിയുള്ള വേദനയങ്ങ് മാറിയാരുന്ന്
ചെറിയ കല്ലാരിക്കും അപ്പൊ അത് മൂത്രത്തി കൂടെ പൊക്കോളും
കാണും പോയോപോയതായിട്ടും പറയാമേലകളൊന്നുമില്ലായിരുന്നു അയിനു ശേഷം - ഇതേപോലൊള്ളൊരു വേദന ഇപ്പോഴാ വരുന്നത് എ എനിക്കൊരു സംശയം എന്തോന്നച്ചാല് ഇനി അതുവല്ലോ ആന്നോ
ഇല്ല അത് അത് നമ്മടെ കിഡ്നി ഇരിക്കുന്ന ഭാഗവായിട്ട് വരും റ്റും വേദന അങ്ങനെയല്ലല്ലോ
അപ്പം വയറ്റില് വയറ്
അപ്പൊ അതിന്റെയല്ല കിഡ്നി സ്റ്റോണ് നിക്കത്തില്ല വേദന ഒറ്റ സ്ട്രെച്ചിൽ അങ്ങ് പോത്തതേ ഉള്ളൂ നിനക്ക് നിനക്ക് ഇരിക്കാനോ നടക്കാനോ ഒന്നും ചെയ്യാൻ പറ്റ
പറ്റത്തില്ല ആ അത് എനിക്ക് തോന്നി അന്ന് അങ്ങനായിരുന്നു അതേപോലൊയിരുന്നു വേദന അതും നമ്മള് സ്കാൻ ചെയ്യുമ്പഴത്തേക്ക് സ്കാൻ ചെയ്യുമ്പഴ വെള്ളം നിറച്ച് കുടിക്കണ്ടേ വെള്ളം ഒത്തിരി കുടിച്ച് ഒക്കാനും പോലെ വന്ന് അങ്ങനെല്ലാം സ്കാൻ ചെയ്യാൻ ഇരുത്തതൊള്ളൂ
ഞാൻ എത്ര സ്കാൻ ചെയ്തിരിക്കുന്നു
ഓ അത് ഒരു ഒരു വട്ടം ചെയ്തപ്പോഴത്തേക്ക് കിട്ടുന്നില്ല പിന്നെയും പോയി കുടിച്ചിട്ട് വരാൻ പറഞ്ഞു പിന്നെഒരൊത്തിരി കുടിച്ചു പിന്നെയും ചെയ്ത് അയ്യോ ഓർക്കുമ്പോഴേ വയ്യ ആ ആ കുട കുടിപ്പിക്കും കുടുപ്പിക്കും അത് ഒരു കുപ്പിയോ രണ്ട് കുപ്പിയോ എത്ര അവിടെ ഒരു രൂപ ഒരു ക്യാൻ നിറച്ച് വെള്ളം
ആ കഴിഞ്ഞ വട്ടം എനിക്കിതുപോലെ ഞാനേ ഒരുപാട് വെള്ളം ടിച്ചിട്ടണ്ട് വയറ് ഇങ്ങനെ
നറ ആ ആ
എന്ന് മൂന്നാല് കുപ്പി ഞാൻ കുടിച്ചിട്ട് എന്റെറെ വയറ് എന്നിട്ടും നിറഞ്ഞില്ല ഞാൻ പറഞ്ഞ എനിക്കിനി കുടിക്കാൻ പറ്റത്തില്ല ഛർദ്ദിക്കോന്ന് പറഞ്ഞു അപ്പൊ പിന്നെങ്ങ് കേറ്റി സ്കാൻ ചെയ്യിപ്പിച്ച് സ്കാൻ ചെയ്ത് ഇറങ്ങി സ്കാൻ ചെയ്ത് ഇറങ്ങിയതും ഞാൻ ഛർദ്ദിച്ചു
ഛർദ്ദിച്ചു ആ ഒന്നേ ഛർദ്ദിക്കണം അല്ലെങ്കിൽ വാഷ്റൂമിൽ പോകണം അതങ്ങ് ശരിയാവും
അല്ല അപ്പത്തേന് ഞാൻ ഛർദ്ദിച്ചു ഓൾറെഡി ഛർദ്ദിച്ചു ഇങ്ങനെ കഴുത്തി വന്ന ഇരിക്കുവായിരുന്നു അതിൻന്റെ കൂടെ
ആ
സ്കാൻ ചെയ്യുമ്പോ തന്നെ ഒരു കുത്തല ഉണ്ട് അയ്യോ ആ ഇതെല്ലാം പോകും എല്ലാം പോം നേര് അതുപോലാ
അത ശരിയാ എനിക്ക് ഇതുവരെ ഇനിയും കുറവില്ലെങ്കിൽ ഞാൻ വെച്ചില്ല ഐക്കരൽ ഒന്ന് പോവാന്ന് ഐക്കരെ പോയാ കൊഴപ്പംന്ന് വെച്ചാലേ ഏ മരുന്ന് തന്നിട്ടും ൻ്റന്ന് പൈസ വാങ്ങിക്കത്തില്ല
അതെന്താ
അവിടുത്തെ കൊച്ചിനെ പഠിപ്പിക്കുന്നു അല്ലേലും അല്ലേലും ചേച്ചി അങ്ങനാ ഇഷ്ടം പോലെ മരുന്ന് തരും അതായത് നമ്മള് ഈ ആയുർവേദം ആയൊണ്ട് വില കൂടുതലല്ലേ
ആന്ന് ആന്ന്
അറുന്നൂറ് എഴുുന്നൂറ് രൂപയുടെ മരുന്ന് വന്നാലും എന്ററെന്നൊന്നും വാങ്ങിയത്തില്ല അതെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാ പൈസ വാങ്ങിക്കാതെ മരു വാങ്ങിഞ്ചോണ്ട് വരുന്നു എന്നോട് പറയാ കുഴപ്പമില്ല മോള കുഴപ്പമില്ല മോളെ കുഴപ്പമില്ല ഇതുകൊണ്ട് കഴിക്ക് അവിടെ ഉണ്ടാക്കുന്ന മരുന്നാ അതന്നെ
ഓ അത് ശരിയാ അപ്പൊ പിന്നെ അവർക്ക് അങ്ങനെ നഷ്ടം വരത്തില്ലായിരിക്കും
എങ്കിലും എനിക്കത് വാങ്ങിച്ചൊണ്ട് വരാൻൊരു ബുദ്ധിമുട്ടാ എനിക്ക് പറ്റത്തില്ല അങ്ങനെ ഞാൻ പിന്നെ അവസാനം പറഞ്ഞ് ഞാൻ പറഞ്ഞ് പൈസ വാങ്ങിച്ചില്ലെങ്കിൽ ഞാൻ മരുന്നുകൊണ്ടു പോകത്തില്ല വേണ്ടന്ന് പറഞ്ഞ് എനിക്ക് മരുന്ന് വേണ്ടന്ന് പറഞ്ഞ് അങ്ങനെ പിന്നെ അവസാനം എ ഇരുന്നൂറോ മുന്നൂറ് രൂപങ്ങാണ്ട് വാങ്ങിച്ചു അതേ ഉള്ളു
ഓ
പിന്നെ
അത് കൊഴപ്പല്ല.
അത പക്ഷെ അത് അവിടുത്തെ മരുന്ന് നല്ലയാ നല്ല എഫക്റ്റീവാ ആയുർവേദായത്കൊണ്ട് വേറൊന്നും ചേർക്കത്തിലാന്ന് നമുക്കൊറപ്പാന്നല്ലോ.
ആന്നലെ.
പിന്നെ അവിടുത്തെ ഡോക്ടർനലയ സുനേത്രിചേച്ചിയേ കിരൺടൊ അവിടുത്തെ സാ ഡോക്ടറെ മെയിൻ ഡോക്ടറെക്കാ ലും നല്ലത് ഡോക്ടറന്റെ വൈഫ സുനേത്രേചി.
എവിടെ അവിടെ എന്നും ഉണ്ട് നാളെ ഉണ്ടോ.
ണ്ടുണ്ട് ഞായാഴ്ച ഇല്ല നാളെ ശമ്പള്ളോസം ആയിരിക്കും ഉച്ച കഴിഞ്ഞിട്ട് തിരക്കായിരിക്കും എന്ത് പറ്റി.
എന്റെ കുട്ടാരില്യേ അഞ്ജലി.
ആഹ ആഹ.
ആഹ. അവളുടെ തലമുടിയുടെ തുമ്പലാവേ ഇങ്ങനെ ബൾബ് ബൾബിന്റോട്ടെ ഇങ്ങനെ വെളുത്തി ഇങ്ങനെ ഉണ്ട. ണ്ടായിട്ട് വരത്തില്ലേ.
ഓ ഓ.
അങ്ങനെ വരുന്ന അപ്പം അവളെന്തോ ചെയ്ത് അല്ല മുടിയുടെ തുമ്പ് നമ്മുടെ മുടിയുട. തുമ്പില്ല വെട്ടാതിരിക്കുമ്പത്തേന ഇങ്ങനെവെളു ത്ത് ഉണ്ടൊണ്ട ആയിട്ടരിക്കത്തില്ലേ ആ അത്. പിന്നെ അങ് സ്പ്ലിറ്റൻസ് ആകും.
അങ്ങനെ ഇവളുടെ തലമുടിയിൽ അങ്ങനെ വന്ന് അപ്പൊ ഇവൾ എന്തോയ്ത് ഇങ്ങനെ കെ റ്റി വെട്ടി കേറ്റി വെട്ടി മുടി കേറ്റി വെട്ട്ടി ട്ടിയന് ശേഷം പിന്നെയും അതു തന്നെ.
ആ അന്നന്നരം തലയിൽ തലയൊടെ ഓ ഇതെല്ലാം തലയൊട്ടിട്ട ചേർന്നവലോം ആയിരിക്കും എന്തേലും കൊഴപ്പം.
അവക്ക് വയറ്റിന് നല്ല പ്രശ്നൊണ്ട്
ഓ എന്നിട്ട് ലിവറിന്റെ ഫംഗ്ഷനിങ്ങോ ഗട്ടിന്റെ ഹെൽത്തോ
ഘട്ട് നമ്മുടെ കൊടലിനും വയറ്റിനും അസുഖം വരുമ്പോഴാണ് നമ്മുടെ തലയില് അത് കാണിക്കുന്ന തലമുടി കൊഴിയും താരൻ വരും. അങ്ങനെയൊക്കെ വരും അപ്പൊ ഇവക്ക് വക്ക് പല പല അലർജികളുണ്ട് ഇപ്പൊ ഫുഡ് ഒന്നും അവക്ക് പൊറത്തിന്നൊന്നും തിന്നാൻ പറ്റത്തില.
കഴിക്ക ഈ അലർജിയുടെ ടെസ്റ്റ് നടത്തിയിട്ടുണ്ടോ ഫുൾ ടെസ്റ്റ് നടത്താൻ പറ്റും.
ആ ഫുൾ ടെസ്റ്റ് നടത്തിയോന്ന് എനിക്ക്
ആ പത്ത് ആറായിരം രൂപ എങ്ങാണ്ടാവും പക്ഷെ എല്ലാം അറിയാൻ പറ്റും. ഏതൊക്കെ മരുന്ന് ഏതൊ ക്കെ കഴിക്കാൻ പറ്റും മരുന്ന് ഏതൊക്കെ കഴിക്കാൻ പറ്റും ആഹാരം തൊക്കെ കഴിചൂട ഏതൊക്കെ അലർജിയുള ഫുൾ ഡീ ഡീറ്റെയിൽസ് അറിയാ.
അവക്ക് അതുകൊണ്ട് ഈ മരുന്നുകളും എല്ലാം തിന്നാൻ പറ്റത്തില്ല
ഇല്ലന്നെരം ആയുർവേദം ഇതിന്റെ കൂടെ ചേർന്ന് കഴിഞ്ഞാലേ അറിയാമ അല്ലെകിലൊഒന്ന് കാണിച്ചു നോക്കണം.
അപ്പൊ എന്നോട് എന്നോട് ഇങ്ങനെ ചോദിച്ച നല്ല ഡോക്ടർ എവിടെ ഉണ്ടന്ന് അപ്പൊ ഞാൻ പറഞ്ഞു ഇവിടെ ഗവൺമെന്റിന്റെ ഡിസ്പെൻസറി ഉണ്ട് ആയുർവേദത്തിന്റെ ആഹ ഇവിടെ പാങ്ങോട്ട് അമ്പലത്തിന്റെടുത്താ. ആ അപ്പൊ ഞാൻ നാളെ അവിടെ അവിടെ അവധിയാ. ഞായറാഴ്ചയുണ്ട് അപ്പൊ ഞാൻ. വിചാരിച്ച എന്നാ ഞാൻ അവളോട് പറഞ്ഞാ ഇങ്ങി വാ ഇവിടെ ഞാൻ ഡോക്ടറിന്റെടുത്ത് കൊണ്ടോവാന്ന് പറഞ്. അതാകുമ്പോ ഇവിടെ ഗവൺമെന്റ് ഡിസ്പെൻസറി ആയതൊണ്ട് അവിടെ ഉള്ളവര് ഇതാണെകിൽ അവരിന്ന് തീരും.
തരും തരും ഉം
പുറത്തന്ന് വേടിക്കണ്ടല്ലോ ആ ഇ ഒരുപാട് സാമ്പത്തികഉള്ള കുട്ടത്തിലല്ലാ
ഓ ഓ അല്ല അത് സാമ്പത്തികം ഉണ്ടായാലും ഇല്ലെങ്കിലും ഒരു ആശുപത്രി കയറി ഇറങ്ങുബോയത്തേക്കും കയ്യിലുള്ള മൊത്തം.
നല്ല ഇതാവല്ലോ, അപ്പൊ ഞാൻ വിചാരിച്ച് ഇവിടെ ഇവിടെ ആവുമ്പോ കാണിച്ച് നോക്കിട്ട് എന്തു പറയുന്നേ നോക്കാം. അവിടെ മരുന്ന് എ എണ്ണയോ എന്തെലും തരുവാണെങ്കിൽ.
കാണിച്ചു നോക്കിട്ട് എങ്ങനെുണ്ടെങ്കിൽ എങ്ങനുണ്ടന്ന് നോക്ക് ഇവിടെ നാളെ ഇവരെല്ലാം ഡാൻ ഡാൻസ് പഠിക്കാൻ പോകുന്നവരാ ഈ ഡോക്ടറും പഠി പഠിക്കുന്നുണ്ട്. ഡോക്ടർ ആയിട്ട് രണ്ട് പിള്ളേരും പഠിക്കുന്നുണ്ട്. കൊല്ല പഠിക്കുന്ന അന്നേരം ഉച്ചക്ക് വരും ഉച്ചക്ക് വന്ന് ശനിയാഴ്ച ആയൊണ്ട് ശമ്പളോത്സവം അ ചെന്നാല് ചെന്നൽ, നമ്മളക്കെ ചെന്നാൽ നമ്മുക്കൊക്കെ കൊച്ചുവച്ച് കാര്യങ്ങളിൽ ചെന്നാൽ ഇങ്ങനെ ഡോക്ടർ അവിടെ നിന്നൊണ്ടൊക്കെ നമ്മുടെ കാര്യങ്ങൾ കേൾക്കുകയും മരുന്ന് തരുക്കെ ചെയ്യും. വിശദമായിട്ട് ഡോക്ടറെ കാണമെങ്കിൽ തിങ്കൾ തൊട്ട് വെള്ളി വരെ ഏതെങ്കിലും ദിവസങ്ങൾ പോകുന്നതായിരിക്കും നല്ലത്.
പക്ഷെ ഇവിടെ ഓക്കേ. ഇവിടെ ഇവിടെ എല്ലാവർക്കും നല്ല വിശ്വാസം ഉള്ള പറഞ്ഞു നോക്ക് ഒന്ന്.
ഞാനിപ്പം വിളിക്കാം ഒന്ന് ചോയിച്ചിട്ട് വിളിക്കാം.
ശരി ശരി ശരി